കേൾക്കുന്നില്ലേ
ആഹ് കേക്കണ്ട് കേക്കണ്ട്
ആഹ് പിന്നെ എന്നിട്ട് ഇപ്പോ വേറെന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊ നാട്ടില് വീട്ടിലൊക്കെ
ഉം വീട്ടിലൊക്കെ അടിപൊളി അതന്നെ പ്പോ ഞാന് പറഞ്ഞത് ഇളയപ്പാന്റെ മോളെ കല്യാണം ഇണ്ടെരുന്നു ഏഹ് അത് ഒരു അഞ്ചാറു പ്പത്തെ കല്യാണങ്ങളൊക്കെ പാടെ അങ്ങനെയാണല്ലോ അഞ്ചാറിസത്തെ പരിപാടി ഹൽദി കുൽ
മ് ഇപ്പത്തെ കല്യാണക്കെയി നമ്മുടെന്നും കല്യാത്തിന് കല്യാണതലയിന്നുകൂടി ഇന്റെ കല്യാണതിന്നു കല്യാണം തലേന്നും കൂടി ഒന്ന് മാറ്റിയോരിങ്ങി നിന്നിട്ടില്ലാർന്നു
ഞാന് കല്യാണത്തിനു തലേന്നൊക്കെ മാറ്റിയോരിങ്ങിന്നീന് പക്ഷെ ന്റെക്കെ കല്യാണം വീട്ടിലായിരുന്നു
ആഹ്
കല്യാണം
ഇന്റെ മ്
ഇവിടെ ഓഡിറ്റോറിയായിരുന്നു ഏയി ഇപ്പോത്തെ പെണ്ണ്ക്കാളും പണ്ടെത്തെ ഇപ്പത്തെ കല്യാണങ്ങൾ ഏതാ
എന്താ അതിന് ഇന്റെ ആഹ് ഇണ്ട് ഇപ്പ ഓക്കെയ ഇന്റെ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ല അങ്ങനെ സ്റ്റുഡിയോ ഫോ ഒരു ഫോട്ടോഗ്രാഫറേ ഒന്നും വെച്ചിട്ടില്ല
ഏഹ്
എന്റെ കാക്കുന് അതൊന്നും ഇഷ്ടല്ല എന്റെ ഭർ ആഹ് കെട്ടിയൊൻക്കല്ല എന്റെ ആങ്ങളക്കെ ഇന്റെ ആങ്ങള കുറച്ച് ഇത്ള്ള ഒരാളാണ് ഈ കേക്ക് മുറിച്ച് ആഘോഷി ക്കാ അതേമാതിരി ഫോട്ടോ എടുക്കുക ഈ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓന്ക്ക് താല്പര്യല്ല
ആഹ് ഇന്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ക്യാമറയും ആൽബംക്കെ ഇണ്ടായിന്ന് പക്ഷെ ഇപ്പഴത്തെ കല് കല്യാണങ്ങളെമാരിക്ക് പത്തിസം കല്യാണം പ്പ ന്റെ എളാപ്പാന മോള കല്യാണം കഴിഞ്ഞിട്ട് മോളെ കുടുംബ
ഒ പ്രശ്നായി ഞാന് പൊതുവെ ഒരു സ്റ്റേജ്മേ കയറി തുള്ളാനൊന്നും ഞാൻ പോക്കില്ല ഇത് സ്റ്റേജിമേ കയറിയിട്ട് കളിക്ക കയിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ മ്മൾ അത്രയും ഡ്രസ്സ് ഒപ്പിക്കണ്ടേ എവിടന്ന് അത് ഒപ്പിക്കണ്
അതനെണ് ഇപ്പൊ എന്റെ താത്തയും ഫ്രണ്ട്സും ഒക്കെ ഈ ന്തേലും കല്യാണണ്ടെങ്കി അങ്ങട്ടും ഇങ്ങട്ടും ഡ്രസ്സുകൾ അങ്ങട്ട് ഇപ്പൊ ഞങ്ങളെന്നെ അങ്ങിട്ടു ഇങ്ങിട്ടും മാറ്റും കാരണം മഞ്ഞകല്യാണത്തിന് മഞ്ഞകല്യാ മഞ്ഞ ഡ്രസ്സ് വേണ്ടേ മെയ്ലാഞ്ചികല്യാണത്തിന് പച്ച
ആഹ് മെഹന്ദിക്ക് പച്ച പിന്നെ എന്താണ് ചുവപ്പ് ചുവപ്പിട പിന്നെ ആഹ് അരിക്കുത്ത്ല്യാണോ വേറെ പഴേ സാരിയെടുക്ക
ആഹ് എന്താ അയിന് ആഹ് ഇപ്പൊത്തെ അരിക്കുത്ത് കല്യാണാതിന് ഓരോ പെൺകുട്ടിയോൾ സാരി എടു ക്കിലെ അങ്ങനത്തെ സാരിയൊക്കെയിരുന്നു ഇന്ക്ക് ഈ പട്ടുമ്മ കല്ലൊക്കെ വെച്ചിട്ടുള്ള സാരിണ്ട് ണ്ടാവൂലാ അന്ന് അതെല്ലേരുന്ന് മോഡല്
അപ്പൊ ഏത് എത്ര ഏത് വർഷത്തിലാ ഇങ്ങടെ കല്യാണം കഴിഞ്ഞത്
ഇന്റെ രണ്ടായിരത്തി പതിനേഴ്ല്
ആഹ് ശരിയാണ് ആഹ് ടൈമിലൊക്കെ അതന്നെ ആയിന്നു
ആഹ് അങ്ങനെ ഒരു പട്ട്മേ പിന്നയ്മെങ്ങിനെ കല്ലൊക്കെ വെച്ചിട്ട്ള്ള മോഡല് ണ്ടാവോലോ
ചിയേണ്ടേ നിങ്ങളത് സ്റ്റാറ്റസ് ഞാൻ കണ്ടീനു നിങ്ങളെന്നോ ഒരു സ്റ്റാറ്റസ് വെച്ചീനിലേ ഇതിന്റെ
ആഹ് പഷെ അയ്ക്കും മുമ്പ്പ്പോ ന്റെ താത്താന്റെക്ക കല്യാണ സമയത്ത് അന്നൊക്കൊരു അന്ന് ഒരു പുതിയണ്ണുകൾക്ക് ആഹ് പറഞ്ഞ ഒരു വെള്ള നെറ്റ്ണ്ടാർന്നിലേ ഇങ്ങനെ വെക്ക്ണത് ഒരു വെള്ള അങ്ങൻത്ത ട്ട്തട്ട്ക്കായിട്ട് ആഹ് ത് ന്റെ കാക്കുന്റെ കലി രണ്ടായിരത്ത്ന്നാ ആഹ് അന്നൊക്കെ കല്യാണ സമയത്ത് എല്ലാ പുത്യെണ്ണുങ്ങൾക്കും ആഹ് ഒരു ഡ്രസ്സ് ആഹ് ഒരു നെറ്റല്ലേക്കാരോം
ആഹ് ആഹ് ആണ് എന്നിട്ടാണ്ട്ങ്ങട്ടും ഇങ്ങട്ടും മാറി മാറി ഇര്ക്കലും ഈ നെറ്റിന്നിട്ട് ഓല നെറ്റി ഓൽക്ക് കൊടുക്കൂലാ അങ്ങനക്കെണ്ടായിരുന്നില്ണ്ടാ ന്റെ താ-
കൊടുക്ക് ആഹ് പഷെ അന്നൊക്കെ ഒരു രസണ്ടിട്ടാ അന്ന് നമുക്ക് പുത്യെണ്ണ് പറഞ്ഞാല് ആ ഒരു നെറ്റും മുല്ലപ്പൂവിന്റെ മണം അതൊക്കല്ലേ ഇപ്പല്ലാ പുതിയണ്ണ്ങ്ങളും ഒരേപോലെ പുതിയണ്ണ്ങ്ങളെ വീട്ടിലില്ലോരും ഒരേപോലേക്കരം അണിഞൊര് -
ഒരേ പോലെ ആഹ് അതന്നെ അതന്നെ ഈ അതന്നെ എല്ലാരും ബെക്കാ എല്ലാരും മേ- ക്കപ്പെയ്യും പുതിയണ്ണുങ്ങളെ പോലെ ഒരുങ്ങാ ആഹ് അതന്നെ അതന്നെ അത് മാത്രല്ല അന്നത്തെ കല്യാണത്തിന് ന്ന് പറഞ്ഞാല് കുടുംബങ്ങള് തമ്മിലാണ്ടും ഇങ്ണ്ടും വർത്താനം കളീം പ്പൊ ഒന്നുല്ല്യേലോ ഇപ്പോഡിറ്റൊറിയ
ആഹ് ഇപ്പല്ല്യാ ഇപ്പൊക്കെ ഫോട്ടോ എടുക്കലല്ലേ ആഹ് എല്ലാരും കല്ലില് ഫോട്ടോസ് സെൽഫി ആഹ് ഞങ്ങള് ഇതേപോലെ ഒരു കല്ല്യാണെ ഞാങ്ങവ്ടുത്തെ കല്യാൺത്തിന് പോയ്‌പ്ലെ പെണ്ണിനേം ആരേം കാണാല്ലാട്ടോ ഇപ്പൊ ഓഡിറ്റോർത്തിന്റെടുത്തൊരു ഒരു വല്ല്യ അടിപൊളി മോഡല് വീട്ണ്ടേ അപ്പാ വീട്ന്റെ മുന്നില് പോയിട്ട് ഫോട്ടോഷൂട്ട് നട്ത്താണേ എല്ലാരും കല്യാണ പെണ്ണെവ്ടെ കല്യാണ പെണ്ണെവ്ടെ ഓയ്ക്കാര്ന്നു ഉംഹ് അന്നരം പിന്നാ എന്റെ കൂട്ടാര്ത്തിന്റെ കല്യാണണ്ടായിരുന്നുട്ടോ കഴിഞ്ഞ മാസം
അത് കേ
ആഹ്
ആഹ് ഫോട്ടെടുക്കല് കയ്മ്പോത്തിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറാവും
ആഹ് ന്റെ കൂട്ടാര്ത്തിന്റെ കല്യാണആര്ന്ന് കഴ്ഞ്ഞ മാസം പ്പൊ ഓള് പറയാ നമ്മള് സ്റ്റേജ്മ്മെത്ങ്ങനെ ഫോട്ടൊ എടുക്കലാവോണ്ട് നമുക്ക് ആരൊക്കെ സ്റ്റേജ്മക്ക് വരുന്നോര് മാത്രേള്ളൂ ഈ പെണ്ണ് കാണാ. അല്ലാത പ്പാരെ ക്കെ വന്നു പണ്ടൊക്കെർഞ്ഞാല് ഇന്റെ കല്യാണത്തിമല് ഈ ഫോട്ടോഷൂട്ടൊന്നുല്ലാത്ത നമ്മ്ക്ക് ല്ലാരെ മ്മ്ള് ആഹ് ഹാളിക്കൂടെ നടന്ന് വർത്താനം പറയും ഞമ്മക്കെല്ലാരേം കാണതൊക്കെ ചെയ്യാര്ന്നല്ലോ
ന്നട്ട് ആ പന്തൽക്ക് പോയി ഓല് ചോർന്നോട്ത്ത് പോവാ ഇതൊക്കെ ഇപ്പൊ ചോറ്ന്നോട്ത്തൊന്നും തീരെ കാണേല്ല്യാ
ഏയ് അന്നത്തെ കല്യാണങ്ങൾ അന്നേർന്നു രസം ലേ
ഏഹ് ഇന്ക് അതന്യേണ് പറയാനുള്ളത്. പണ്ടത്തെ കല്യാണം ഇപ്പത്തെ കല്യാണം ഇപ്പൊ കൊറേ ദിവസ്ത്തെ പരിപാ ടിന്നല്ലാതെ ആഹ് അതന്നെ ചെലവ് കൂടുതൽ എല്ലാ ഫാമിലിക്കും ഇപ്പൊതാ അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യല്ല
എല്ലാര് എല്ലാ കുട്ടികൾക്കും അത് കാരണം ചെയ്തിട്ടില്ലെങ്കി അയ് വൽ- ല്ല്യ മോശായ്ട്ട്ള്ളെര് സമ്പ്രദായണ് ഇപ്പോ. അയ് ചെയ്തിട്ടില്ലെങ്കി ഭയ്ങ്കര വല്ല്യ മോശള്ളൊര് പര്പാടിയാണേ ഉം ഉം ന ഇ മൈയിലാഞ്ചി ക്കെപ്പൊ നമ്മള് ബ്യൂട്ടി പാർലറ് പൈസക്- ക്കാണ് പ്പൊല്ലാരുട്ൻ കല്യാണപെണ്ണ്ങ്ങളൊക്കേയ് നമ്മടെയൊക്കെ സമയത്ത് അങ്ങനേർന്നു നിക്കൊക്കെ ഞാൻ തന്നാണ് ന്റെ എടത് കയ്യുമ്മെ ഞാ തന്നെ ഇട്ടേ. വലത് കയ്യുമ്മെ ഞാനെന്റെ നാത്തൂനെ കൊണ്ടുടീപ്പിച്ചു.
ഉംഹ് ഞാന് ഇൻക്കിന്റെ മൂത്തമ്മാന്റെ മോളാണ് ഇട്ടന്നത് രണ്ട് കൈയ്യുമ്മെലും.
ആഹ് ഇപ്പൊ മേയ്ക്കപ്പിനൊരു പൈസ വാണം ഡ്രസ്സ്ന് വേറെ ഇപ്പൊ ഡ്രസ്സ് പണ്ടത്തെ പോലെ നമ്മള് നമ്മുക്കൊക്കെ കല്യാണ ഡ്രസ് ആയിട്ടൊരു ഡ്രസ്സില്ലേ ഇപ്പ അങ്ങനൊന്നും ഇല്ലേ ഇപ്പ എല്ലാരും റെന്റ് അല്ലേ ഒക്കെ റെന്റിന് എടുക്കല്ലേ ഡ്രസ്സ് പക്ഷെ ആ റെന്റിന് എടുക്കുന്ന പൈസോട്ട് നമ്മക്കൊക്കെ ഒരു കല്യാണ ഡ്രസ്സ് എടുക്കാന്ന് കാരണം ആ റന്റിന് നല്ല പൈസ ണ്ടേ
ഏഹ് റെന്റിപ്പൊ പതിനായിറുപ്പി പ്പി ന്റെ ഇളേച്ചന്റെ കല്യാത്തിന് മോളെ ഞങ്ങള് റന്റിന്ടുത്തതിന് പതിനായിറ് പ്യാ കൊടുത്തേ റെന്റിന് മാത്രം
ഇവിടെന്റെ ഇതേപോലെ മേമാന്റെ മോനിക്കുണ്ട് ഓലന്നെ എത്ര പതിനയ്യായിരോ ഓളെ ഡ്രസ്സിന് ഓന്റെ ഡ്രസ്സിന് ആണുങ്ങളുടെ ഡ്രസ്സിന് വേറെ പെണ്ണുങ്ങളുടെ ഡ്രസ്സിന് വേറെ
ഊം
പക്ഷെ നമുക്ക് ചെറിയ നോർമൽ ഡ്രസ്സൊക്കെെണെങ്കി നമുക്ക് ആ പൈസക്ക്‌ എടുക്കാരുന്നു നമ്മുക്ക് ഡ്രസ്സ്
ഉം ന്നാ അയന്നെ നമുക്ക് ഒര് രസാണല്ലാം നമുക്ക്ഒരു ഓർമ്മക്ക് വേണ്ടിട്ടേ ഞങ്ങളൊ ക്ക്‌ അമ്മക്ക്‌ തരിത് ഇപ്പത്തെ ഈ ഇത് ഇപ്പഅയിന് ഓർമ്മൊന്നുല്ല ഇപ്പ അപ്പ കഴിഞ്ഞത് അപ്പ കഴിഞ്ഞി
ഇമ്മേ
അങ്ങനേണെ പിന്നെ ഒര് ഒരു വർഷേ രണ്ട് വർഷേ ആമ്പൊ
ആഹ് ആഹ് സാരീത്തെ നെറ്റ്ണ്ടാവോല്ലോ അപ്പൊ ഇന്നോട് പറ അതോട്ട് കുട്ടിക്ക്‌ വല്ല ഉടുപ്പന്തെലും അടിച്ചളാ എന്തിനാ വെർതെ എടുത്തെച്ചിട്ടോയ്ക്ക അപ്പ പർഞ്ഞു വേണ്ട അതവിടെ ഇരുന്നോട്ട് എന്നുംങ്ങനെ കാണാലോ പറയു അത് കാണാനും ഒരു രസല്ലേ അറയു
അതെ ഇപ്പത്തെ പെൺകുട്ടികളോട് അതൊക്കെ പറയുമ്പോ ഓല്ക്ക് ചിരിക്കലാണേ ഇങ്ങള് ഇപ്പൊ ഏത് ഏത് കാലത്ത് ജീവിച്ച്ണ് അതെ ഞമ്മക്കതൊക്കെ ഒരു രസാണ് അതെ
അപ്പോ പിന്നെ അന്നത്തെ പോലെയല്ലല്ലോ ഇപ്പ എല്ലാം കൊണ്ടും വ്യത്യാസം ല്ലേ ഞമ്മൾക്ക്‌ ഇപ്പോക്കെ എല്ലാരും ഒരേ പ്രായക്കാരല്ലേ ഒക്കെ കിട്ടണത്
ഏഹ് ഇപ്പൊരെ പ്രായക്കാരും മൂത്തോരെ എളയവര് കെട്ടാ എളയരെ മൂത്തോര് കെട്ടാ അങ്ങട്ടുങ്ങട്ടൊക്കെ അയിക്ക്‌ണ്പ്പോ ഒക്കെ ട്രെൻഡായി
ഇന്റെ ഫ്രണ്ട് കെട്ടിക്കണത് ഓളെ ഒര് കല്യാണം കഴഞീന്ന് ട്ടോള് ഡിവോഴ്സായിട്ട് വന്നിന്നിട്ട് പ്പോളീ ഇരുപത്തൊന്ന് വയസ്സായൊരു ചെ ക്കനെ കല്യാണം കഴിച്ചിക്ക്‌ണ് ഓൾക്ക് ഇരുപത്തേഴു വയസ് ഓന്ക്ക് ഇരുപത്തൊന്ന് വയസ്സ് ഉം പ്രേമത്തിന് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ലാന്നല്ലേഹ്ഹ് ഉം പക്ഷേക്കെന്നട്ട് ജീവിച്ചു തൊടങ്ങുമ്പോളൊക്കെ അറിയുള്ളെ
അതെ അതെ അതെ അതെ
ഉം ഇപ്പംന്നാളിങ്ങനെ ഞാന് യൂട്യൂബില് സെർചെയ്തപ്പോ ഒരു ഡോക്ടറ്ങ്ങനെ പറയ്ണ്ടേ സൈക്കാട്രിസ് സ്റ്റാണാള് നമ്മള് ഒരേ പ്രായ ക്കാര് കല്യാണം കഴിച്ചോണ്ട് ഒരു കൊയപ്പോല്ല നമുക്കങ്ങനെ പ്രായം പക്ഷെ ഈ പെൺകുട്ടികൾക്ക് പെട്ടന്ന് നല്ല പക് ക്വത വരുത്രേ
ഉം ഉം
ഇപ്പ ഈ ഇരുത്തഞ്ച് വയസ്സിൽ പെൻകുട്ടിക്ക് നല്ല പക്വതേണ്ടാവും ആൺകുട്ടിക്ക് പക്വതല്ലങ്കിലൊരുതല്ലേ അതാണ് ഈ ആൺകു ട്ട്യാള് ക്ക് വയസ്സ് കൂടി കെ
ആഹ് അതുവാണ് പിന്നെ പെൺകുട്ട്യാള്ന്നറഞ്ഞാല് ഞമ്മള് രണ്ട് മൂന്ന് പ്രസവം കയ്യുമ്പോ ഞമ്മളെ ശരീരത്തിന്റെ മാറ്റ റ്റങ്ങളും ഞമ്മളെ ഫേസിലയിനുള്ള മാറ്റൊക്കെ അങ്ങനല്ലേ ആഹ് എത്ര തടില്ല്യാറഞ്ഞാലും തടിണ്ടെങ്കിലും ഓരോ ചേഞ്ച് വര് രും പുക്ഷാൺകുട്ട്യാള് എന്നും ഒരേപോലാവും
ആഹ് ഇപ്പൊഞമ്മളിപ്പം പഠിച്ച ആൺകുട്ട്യാള കല്യാണക്കപ്പളാ ഇന്റെപ്പം പഠിച്ച ആൺകുട്യാളെ കല്യാണൊക്കെ ഇപ്പളാ കെയ്യണേ പക്ഷെ ഞമ്മക്ക് രണ്ടും മൂന്നും കുട്ട്യാളായി അതിപ്പ നമ്മളേം അവരേം കണ്ട എന്താ വ്യത്യാസം
ആഹ് ശരിയാണെ
ഉം ഞമ്മളെ നല്ലൊ പത്ത് പയിനെട്ട് പ്രായാമ്പത്തിന് നമ്മളെ കെട്ടിച്ചോരോ കുട്ട്യാളാവും
അതെ
ആഹ് അങ്ങനെയൊക്കെ ഓരോജ് ഇങ്ങനെ കാലഘട്ടം
കല്യാണം ഉം അതന്നെ പിന്നെ പാവപ്പെട്ടവരെ സംബന്ധിച്ച് പയി പൈസക്കാരും പണക്കാരും കൂടെ കംമ്പേറെയ്യുമ്പളെ പാവാണ് അറ്റ്ങ്ങള് ള്ള കൂലിപ്പണിയും പോയിട്ടുള്ളതായിട്ട് കുട്ടികൾക്കോ എന്താച്ചാ പെൺകുട്ടികൾക്കുണ്ടാവൂല്ല ആഗ്രഹങ്ങളെ ഇത് ഈ ഈ ആർഭാടങ്ങള് കണ്ടിട്ടേ
ഉം ഇപ്പൊ പണ്ടത്തോലൊന്നും സ്വർണ്ണത്തിനൊന്നും ആർക്കും ല്ലിതില്ലാട്ടോ
ഇല്ല
ഇല്ല ഉം
ഏ എന്തായാലും പറയാ കല്യാണങ്ങള് നാക്കുമ്പളേ
ആ നമ്മളേക്കെ സമയത്തേ പെൺ കുട്ടികൾക്ക് കല്യാണം ശരിയാവാനൊരു പണിണ്ടാർന്നല്ലോ ഇപ്പൊ അതില്ല
ആ അതന്നെ അതന്നെ ഇപ്പൊ ഇനി ചെക്കന്മാർക്കാണ് ഇപ്പൊ ചെക്കൻമാർക്കാടാ ചെക്കൻമാർക്ക ശരിയാവാത്തെ
ഞാൻ ഒരു ബസ്സി കയറിയും കൂടി ചോയ്ക്കും കുട്ടികളെ വല്ലോം കെട്ടിക്കാനുണ്ടോ കുട്ടിയെന്ന് ചോദിക്കും ആരേലും
ഇപ്പൊ പെൺുട്ടികള് ഇങ്ങനെ ല്ലെങ്കിലും ഇ അഥവ സ്വത്തില്ലെങ്കിലും ഒന്നില്ലെങ്കിലും കുട്ടികളായാൽ മതി ട്ടികളായ മതി ചിലപ്പോ പെങ്കുട്ടിക്കൊക്കെ ഭയങ്കര ഡിമാൻ്റാ ഉം കാലങ്ങളി ങ്ങനെ മാറുവാണ് ഉം ഇനി വരുന്ന തലമുറ ഇങ്ങനെയ ണാവോ അടുത്ത വരുന്നതേ ഓരോരു ഓരോരോ കാലഘട്ടം കഴിയുമ്പോളും ഇങ്ങനെ ഓരോരോ കാലം നമ്മണ സമയത്ത് നമുക്കെ ഇട്ടിക്കിട്ട ഇന്തെ എന്തെങ്കിലും ഇട്ടിക്കൊക്കിടുമ്പോ നല്ല അധിക ആവും ആ ക്കതെന്തേലും എന്തേലും തോന്നുന്നു അങ്ങനെയൊക്കെ ഒരു ചിന്തായാരുന്നോ ഇപ്പായിട്ടില്ലേ ആ ഇപ്പായിയിട്ടില്ലെ കുട്ടിക കോൺഫിഡ ബൻ്റില്ല
അതാണ്
ഉം അതിനോടക്ക താല്പര്യല്ലട്ടോ അങ്ങനെ അവർത്ത ക്കിഷ്ടല്ല അത് ലിഫ്റ്റിക്കിടുന്നത്
ഉം ആരും ഇടില്ല ഞങ്ങളൊന്നും ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ്സാക്കലന്നെ ഇല്ല
ഉം പക്ഷെ ഇപ്പ ഞമ്മൾ ആക്കണംല്ല ഈ കുട്ടിയുടെ സ്കൂളിൽ പോയിട്ട്തല്ലേ കാ ണത് ഉം ഇനി ഒര് വരുന്ന തലമുറയും ചെലപ്പോ ന പറ്റുള്ളു അതാണ് എല്ലാ കുട്ടികും ഞമ്മളെ കണ്ട്രോളിന് കിട്ടുവന്ന് തന്നെ അറിയില്ല ഉം ഉം അങ്ങനൊക്ക ആയിട്ട് ഇങ്ങനെ പോണണ്ടോ ഒക്കെ നല്ല രീതിയിൽ നടന്നാൽ മതിയന്ന് കുട്ടികളെ
നടക്കട്ടെ
ഉം മിസ്സ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തിട്ട് വിളി ചായ കൊടുത്തിട്ട് വിളിക്കാംന്നാ
ആ ആയിക്കോട്ടെടാ ഓക്കെ ഓക്കെ ഓക്കെ